ഹലോ?
ആഹ് എന്തൊക്കെയുണ്ട്?
ആഹ് സുഖായിട്ട് പോന്ന്.
ആ ഇവിടെ നല്ല മഴ ദപ്പും. നല്ല മയ പെയ്ത് ചോർന്നു.
ആ ആ ഇവിടെ പെയ് ഇവിടെ ച മറ്റല്ല കൊറെനേര കൊണ്ടെ ചാറി.
ഇവിടെ ഭയങ്കരമായട്ടും ശബ്ദം. പുറത്തുന്നും കൊടുക്കയാത്ര അയത് ഏത അതേപോലെ ചോർന്നു.
ല്ല അത്ര മഴയില്ല.
ആ ഇപ്പൊ ഇവിടെ പോയെല് മീന് ആരോ കേക്കുന്നില്ലേ മീനുംന്തൊക്കെ ആഹ് അല്ല ഇവിടെ ഇ മഴ പെയ്താലേ ഓരോ ആൾക്ക ആളുക മീനും പിടിക്കാൻ പോ പോയേക്ക് അവിടെ പോയന്റെ വക്കനാണ്ള്ളത്.
ആന്നോ ആഹ്
ഉ അപ്പ അങ്ങോട്ട് പോവും. അപ്പൊ കൊറച്ചസായിട്ട് പോയമീൻ ഇണ്ടായിരുന്നു ട്ടണ്ട
ഓ അങ്ങനെ ഉം.
ഉം മക്കൊക്കെ പോയക്കടുത്തുണ്ടാവ മീനെ പിടിക്കാറുണ്ടോ?
ഇ ഇല്ല ഇവിടെ അങ്ങനെ മീനൊന്നും പിടിക്കാറില്ല. ഇടെ എന്റെ ഹസ്ബൻഡന്റെ ക അവിടെ വയലൊക്കെയ അവിടെ അവിടെ ഉള്ളവരൊക്കെ മീൻ പിടിക്കും. നമ്മള് പിന്നെ അവിടെല്ലാത്തൊണ്ട് ഇവിടെ പിന്നെ അടൊക്കെുണ്ട് പിന്നെ ഓരോരുത്തര വന്ന് പിടിക്കൊക്കെ ചെയ അങ്ങനെയൊക്കെയ.
ആഹ ശരി
പിന്നെ പുഴമേനോട് അമ്മക്ക് അത്ര താല്പര്യ ഇല്ല
താല്പര്യം ഉണ്ടാവൂല ഇവിടെ അങ്ങനെ മക്കൾക്കൊന്നും താല്പര്യംൊന്നുമില്ല
ആഹ അത തന്നെന്താ അതന്നെ ആഹ അത ആ
മണ്ണന്നോ ക്കെ കുട്ടികൾക്ക് വായില് കൊലിയിലൊക്കെ കുത്തി നമുക്ക് പേഡിയാണ് കൊടുക്കാനൊക്കെ അത് കഴിക്കാനും വലിയ താല്പര്യംൊന്നുമല്ല ഇപ്പൊ ആഹ നമ്മുക്ക് കാണുമ്പോ ഉള്ളത ഉള്ളോ താല്പര്യമില്ല
ആഹ ആ അതെ മുള്ള് വെള്ളന്നപ്പന്നെ ശെരിക്കന്നെങ്കി രണ്ടാഴ്ച മുുമ്പ് ഏട് കഴി വച്ച് ഒരു മള്ള് കൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു വായന്ന് കുറേ ബ്ലഡ് ഉം വന്നാക്കാന പേടിച്ചു പോയി അങ്ങനെദ്രോ തട്ടടുത്ത കൊണ്ടുപോയി പിന്നെ ട്യൂബൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കി എന്തതിനുംഴപ്പമ ഇില്ല പിന്നെ ഒരാ ഒന്നൊന്നര ആഴ്ചയായ വേദനപറയാൻ
അദോടത്തി ഇച്ചിരി ഇതായിരുന്നങ് പേടി തേടിന്റെ മുള്ളും കൂടെ അമ്പല അത്ല്ല എല്ലാം കട്ടിയില്ലേ മള്ള്
ആഹ അതെ ഉം പെട്ടെന്ന് തട്ടേ കിട്ടൂല പോവൂല്ല അത് തടഞ്ഞടങ്ങ നക്കും ഉം പേട മക്ക മക്കക്ക് പോലത്തെന്നും ആഹ മക്കൾക്ക് കൊറത്തൊന്നും പറയാണ്ടടെ അവക്ക് കഴൂല്ലല്ലോ കുത്തിന്നൊന്നും പറയാാന ഇ വേദന വേദനയന്ന് പറയുള്ളൂ
അപ്പർ എത്തെല്ല വണ
ഉംആ
അങ്ങ ഈ കടന്തലും ഉണ്ട് ഇവിടെൊക്കെന്നെ കടംന്തലും ഉണ്ട് അതോട് ചെടിക്കകത്താണ് ഇങ്ങനെ കടന്നൽ നമ്മള കണ്ടില്ലായിരുന്നു ചില പടന്ന് നമ്മള് ചട്ടിക്കകത്ത് നടത്തുന്നില്ല താഴട്ട ഇങ്ങനെ അടക്കും തൂക്കി ഇങ്ങനെ ഇട്ടക്ക അിട്ട് കടന്നല് കൂടെണ്ട്
ആഹ
കടന്തൽ കുത്തി തലൽ മുഖത്തൊക്കെ
അങ്ങനെ പിന്നെ ഹോസ്പിറ്റലെ കൊണ്ട് റ്റിറ്റിഒക്കെ എടുത്ത് ആഹ അതന് അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ചെടികളൊക്കെ വളർത്തുന്ന ഏതാ ഇങ്ങനെ ഓരോന്ന കേറി ഇരിക്കും
നിച്ചി ആ
ഉ അങ്ങനെ ഇങ്ങനെ എവിടെ അവിടെന്ന് ഇവിടന്നുള്ള ചെടിയെല്ലാം അങ്ങ് എടുത്ത് മാറ്റി
ഇവിടെ തേനീച്ച ഉണ്ടായിരുന്നു
ആഹ ആ ആ ആ ഈച്ച ആ ഇല്ല വല്യ ഈച്ചയാന്നോ ഉണ്ടന്ന് പറയുന്നേ
തേനീച്ച ല്ലദോ
ആഹ
ആഹ തനസ ആ വല്ലേ തന്നെ
ആ ഉ
തെനിച്ച കുതിയ ഭയങ്കര വേദന നേരിലൊക്കെ ആയിരിക്കും
ആഹ തേനീച്ച വഴ കൊതു കുതിയ
അല്ല വലുത വലുതന്ന ഉണ്ട് വലുത്
അ അ ആഹ് അതെ. ആ അതെന്നെ.
ആ.
പിന്നെ ഈ മക്കള് രാത്രി പഠ നൊക്കെ ഇരിക്കുവോ അതോ പിടിച്ച് ഇരുത്തണോ കൂടി ഇരിക്കണോ?
ആ കൂടെ ഇരിക്കണം ഉം രണ്ടാം ക്ലാസ്സിലല്ലേ മോള്. വലിയ ഇപ്പൊ ഞാൻ പറയോ ഇനി തോൽവി ഉണ്ട്ട്ടോ ഇപ്പ ഇത്രയും പ്രാവശ്യത്തെ മാതിരില്ല തോൽവിണ്ട്. അല്ല പഠിച്ചിട്ട് തന്നെ കാര്യമള്ളൂ എന്നൊക്കെ പറയും ഞാന് ഇങ്ങനെ ജയിപ്പിച്ച് വിട വിടല ഒമ്പതാം ക്ലാസ് വരെ ജയിപ്പിച്ചു വിടലിണ്ടാഞ്ഞല്ലോ.
ആഹ് ഇപ്പ അത് മാറിയല്ലോ.
ആ അപ്പ അത് മാറാണ് അപ്പൊ ഞാൻ പറയാ അപ്പൊ ആ ആ ഒരു പേടി ഉണ്ടാവും അതും പേടി
ആ.
അവർക്ക് അങ്ങനെ ജയിപ്പിച്ചു പോയതിൽ ശീലള്ളൂ.
അത് തന്നെ അത് തന്നെ ഉം.
അപ്പൊ ഞാൻ പറയാ അപ്പൊ രണ്ടാമത്തെ വല്യ വല്യ മക്കള് വായിച്ച്പോ ചെറിയ മക്കൾക്ക് വായന വായിക്കാൻ തോന്നും. വലിയവര് കുത്തിരിക്കുമ്പോ അങ്ങനെ അവര് എന്താ അവരെന്താ വായി ഞാൻ വായിക്കണ്ടോ തോന്നലുണ്ടാവും. അപ്പൊ ഞാൻ പറയ വേഗം വായി ആ വായി ച്ചോളൂ പഠിച്ചിട്ടേപ്പത്തെ കാലത്ത് കാര്യള്ളൂ ജോലി വാങ്ങിട്ടേ കാര്യള്ളൂ. അങ്ങനെ വീട്ടിൽ കുത്തിരിന്നിട്ട് കാര്യല്ല ഒക്കെ പറയും ഞാൻ നമ്മളൊരു ബിസിനസ് എന്താ നമുക്കുണ്ട് ആ ഇപ്പത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ. പഠിച്ചിട്ടല്ല കാര്യമുള്ളൂ വിദ്യാഭ്യാസം വേണം.
അതെ.
ആ രണ്ടുപേര് കൂടെ വഴക്കുണ്ടാക്കോ?
ഏ മൂന്ന് പേര് നല്ല വഴക്കേക്കാരം വൈകുന്നേരംങ്ങട്ടാ ആ മൂന്നു പേരുണ്ട്. മൂന്ന് പേര് ഒന്ന് എൽ കെ ജി ആണ് ചെറുത്. ഉം അപ്പം വൈകുന്നേരായ ഭയങ്കരം കച്ചറ മൂന്നും മൂന്നും ഒരു കട്ട ആ കട്ടിമ്മല് ഇങ്ങോട്ട് കടന്ന് മക്കൾ അങ്ങട്ട് ഇങ്ങോട്ട് ഒരാളെ എത്ത് കുത്തിരിക്കാൻ പറ്റില്ല അപ്പൊ അവരിന്ന് തൊട്ടു അവര്താക്കി അവരൊക്കെ പറ ഓരോ കേസും കൊണ്ട് വരും. ഞാൻ പറയ ടീച്ചർമാരൊക്കെ സമ്മതിക്കണന്ന് പറയും ഞാൻ
അത് ശരിയാ നമ്മുക്ക് ഒന്നോ രണ്ടാല ഇവരം കൊണ്ട് തന്നെ പാട്
ആ പാട് അവര് വേറെ ആയിരിക്കും അങ്ങനെ അങ്ങട്ട ഇങ്ങോട്ട് പറഞ്ഞ് നിക്കും
ആ
പിന്നെ നിങ്ങളെ മക്കളൊക്കെ എങ്ങനെയാണ് പഠിക്കാനൊക്കെ ഇരിക്കുവോ
അവര് വല്യ പിള്ളോരായില്ലേ മോളെ എട്ടാം ക്ലാസ്സിലാ ഇളയാള് എന്നാലും പറയണം പഠിക്ക് പഠിക്ക് ആ പഠിച്ചോളും പിന്നെ കൊഴപ്പല്ല
ആ അല്ല നമ്മക്ക് വിദ്യാഭ്യാസം മക്കൾക്ക് അവരാവശ്യത്തിന് അവർക്ക് തന്നെ ആ ഒറ്റക്കാലില് നിൽക്കണമെങ്കി അവനാ പഠിച്ചിട്ടില്ല കാര്യള്ളൂ
ആ അതാണ് അതെക്കെ അറിയാം പിന്നെ പറഞ്ഞു കൊടുക്കും മ്മള് ഉം ഉം അങ്ങനെക്കെ ഇരിക്കുവാ പിന്നെന്താണ്ടാറെ
പിന്നെ അങ്ങനെക്കെയാണല്ലേ ഇനി ഒ അലക്കാണ്ട് അലക്കണെങ്കി നമ്മള് വെയിലും ഇതൊക്കണ്ടെങ്കിൽ അലക്കാൻ നമുക്കൊരു സമാധാനാണ്
അതന്നെ ഈ വെയില് ഇല്ലാത്തോണ്ട്
ഉം മക്കളെ ജീൻസിന്റെ പാന്റ് ഒക്കെ തിരൂൾ അലക്കി ഉണങ്ങണങ്കില് ര ഒരാഴ്ച കയ്യും ഉണങ്ങാന് ഞാൻ പറയും ഇങ്ങനെ നൻച്ചിച്ചി ആ ആ ഒരു സ്മെല്ല അപ്പൊ ഞാൻ പറയും ഇങ്ങനെ അഴ് അഴിച്ചിടാം ആഹ് അയച്ചിടാൻ പറ്റൂല അയച്ചിട്ട് അത് ഉണങ്ങി കിട്ടൂല എന്നൊക്കെ പറയും ഞാൻ
അതെന്നെ ഇല്ല പിന്നെ വേറെ എന്താ
അപ്പഞാ അങ്ങനെയൊക്കെയാണ് അപ്പം പിന്നെ എന്തൊക്കെ ഒണ്ട്
വേറെ എന്തുവാ ഈ സാധനങ്ങളൊക്കെ പൊറത്തിന്ന് നിങ്ങളേ ഓൺലൈന്നാന്നോ മേടിക്കുന്നേ
ആഹ് ഓൺലൈന് അട്ക്കട് കൊക്ക നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല
ഇല്ലാ ആ ആ ആ
ഉം നമ്മള് അങ്ങനെ വാങ്ങിക്കാറില്ല നമ്മള് ഇവിടെ ഞങ്ങളെ വീടിന്റവിടെ താത്താര താത്താര മക്കളൊക്കെ അങ്ങനെ വാങ്ങി നമ്മളങ്ങന ചെയ്യാറില്ല ആദ്യക്കെ ചെയ്തിരുന്നു അപ്പൊ എൻക്കെന്താ ചെയ്യേണ്ടേ അപ്പം നല്ല സാധനങ്ങളവാങ്ങി നമ്മ ക്കറിയില്ലല്ലോ അത് എന്ന് പേക്കാകിയതാ ഒന്നും നമ്മുക്കറി
ആ ഞാൻ എടക്കൊക്കെ ടോപ്പൊക്ക ഒരു പ്രാവശേനെ രണ്ട് മൂന്ന് ട്രോ ടോപ്പ് പക്ഷെ അത് അം കൈയ്യികിട്ടമ്പം അമ്മള് വിചാരിക്കുന്നുള്ളതല്ല പിന്നെ ഞാന് അതങ്ങ് റിട്ടേൺ ചെയ്ത് പക്ഷെ ചെറിയ മോക്കാണേ ഞാൻ ഇടക്ക് തുണി പക്ഷേ അയാൾക്ക് മേടിച്ചക്കെ നല്ലതായിരുന്നു നമ്മക്ക് പല്ലാ ടോപ്പ് മേടിക്കുന്ന എത്ര ശരിയാവുന്നില്ല അപ്പൊ ഞാൻ മൂത്താളും ഇപ്പ മൊത്തം അയിനാ ത്തീന്നാ പർച്ചേസ് ചെയ്യുന്നുന്നേ വേറെ നല്ല ലാഭം ഇല്ല്യോ
ആ ഞമ്മക്ക് അതിന് സാധനങ്ങൾ പോ കോളിക്കേ കോളിറ്റി ഇതൊന്നും നമ്മക്കറിയില്ലല്ലോ ഉം അപ്പൊ ഞമ്മള അങ്ങനെ ഞാന് കൊറെേ അങ്ങനെ ഓർഡർ ചെയ്തിരുന്നു ഞാനൊക്കൊരു ച്ചു
അതിനകത്ത് എന്തോ ഒണ്ടോ എന്തോ ഒരു വേ ആഹ് ഏതോ ഒരു എന്തോ ഒര്തിന്റെ കാര്യം പറഞ്ഞാരിന്ന് ഞാൻ ഓർക്കുന്നില്ല അതിനകത്ത് ചെയ്താ അല്ല എന്തോ കാർഡ് ഈ ക കാർഡ് ഇട്ട് ഇന്നരം പിന്നെ ഞമുക്ക് ഇത് ലാഭത്തിന് കിട്ടുന്നൊക്കെ എള് പറയനേക്കാം
ആ ഞാന് ചുരിദാർ വാങ്ങി ചുരിദാർ വാങ്ങിച്ചിട്ട് അത് പിന്നെ കീറി ഞാപറഞ്ഞ് രണ്ട് ഇഡലിതട്ടു എൻക്ക് സങ്കടംവരും കാരണം വെറുത വാങ്ങി നമ്മള് എന്റെ ബാഗ് വാങ്ങിയിട്ടും ഒരു ബാഗ് വാങ്ങിരുന്നു അതും അങ്ങനെ തന്നെ ആയ് ഒരു ദിവസിട്ടു
ഞാനും മേടിച്ച് ഒര് പ്രാവശ്യം ഒറ്റ പ്രവശേ എടുകൊണ്ടുള്ളേൻ
ആഹ ഒറ്റ പ്രാവശ്യം എടുത്താ പോണല്ലോ അതിന്റെ കൈ്യണ്ട് പൊട്ടി
ആഹ അത തന്നെ എനിക്കും അതാ പറ്റല്ല
പിന്നെ അതിത് കഴിയാണ്ട് പൊട്ടി അപ്പൊ ഞാൻ പിന്നെ അത് വാങ്ങ എക്ക് താല്പര്യ ഇല്ല ഞാൻ പറയാ വെറുതെ ആണ അതൊക്കെ അറിയുന്നാന്
ഇപ്പെന്നാ കൂടുതൽ ആൾക്കാര് അങ്ങനൊക്കെയാ ചെയ്യുന്നത്
ആഹ ആ ശരിട്ടാ
ആ ശരി